കേക്ക്ണ്ട് കേക്ക്ണ്ട് പറഞ്ഞോ നല്ലന്നെ ഇത് നേരത്തെത്തി ഫുഡയിക്ക എന്തായി
നേരം വൈകി പിന്നെ കുട്ട്യള ഓരോരോ കച്ചറ
ആയ് അയ് ശരി ആ പിന്നെ ഇൻക്കും ടൈമിട്ടീലട്ടോ അത് ഞാന് പിന്നേ ഓന് വാങ്ങി പോയി ഫോൺണം കുട്ടീള്
ആഹ്
ചോറെപ്പ് കയിഞ്ഞ് ചായുടിച്ച വന്നെരുന്നു
ആഹ് അയന്നെ
ഏ അവിടെ നാലണി ആയ നാലണി ആയ വെഴ്ച്ചു
ഏഹ്
ആ വേറൊത്തിനല്ല ബിസ്ക്കേറ്റ് ഇണ്ട് ഏസ് കണ്ട്ട്ട്ള്ള നാലാണ് ആ ആ ഒരട്ടം വന്നോയിച്ചപ്പൊയാ ണ് നാലണി ആവട്ടെ അന്ന്ട്ട ചായു ടിക്ക ഓന്പ്പൊ വന്നു നാലണിയിലെ
ആഹ് ഓൽക്ക് ഉച്ചക്കായാലും അന്തിക്കായ അല്ല വരും ന്നേരായലൊക്കെതന്നെ അല്ലെ പണി
ആ രണ്ടിസം മുന്നേ പറ ഞ്ഞതാ അപ്പൊ ഇന്ന്ണ്ട് പന്ത്രണ്ടണായപൊ കൊണ്ട് പോയി ഓൻ ചെറുത് വന്നാണ്ട് നാല് മണിയായപൊ ജേ മിസ് കേറ്റോണ്ട
ഉം
പിന്നേ
മക്കളൊക്കെവിടെ
ഓലീവ് കളിച്ചാൻപോയിപ്പൊരണ്ടാള് ഒരാള് ഒർങ്ങ്ണ്ട് ചെർ തൊറങ്ങ്ണ് ണ്ട് മറ്റോലെയ് ഞാൻ ആടെ കട്ന്നിനി ഇപ്പ അപ്പ ന്റെ അട്‌ത്ത് ആടെ വന്ന് കട്ന്നിനി ചെർത്
ആ
വല്യതൊന്ന് കേ പിന്നെ എൻ സി സി ന്റെ
അ അ ആ വെക്കേഷൻല് ഇണ്ടാവുലെ
അല്ല വെക്കേഷൻല് അല്ല അഹ് ഇപ്രാവശ്യം രണ്ട് ഇതായിട്ട് ഇണ്ട് ക്യാമ്പ് വെക്കേഷൻലുണ്ട് പിന്നെ കഴിഞ്ഞിട്ടു സ്കൂൾ തൊറന്നുട്ടുണ്ട് അപ്പ ഏതെങ്കിലും ഒന്നില് പോകാൻ താല്പര്യല്ലോല്ലോ പോകാന് അപ്പ ഞാൻ ഈ വെ വെക്കേഷൻൽ കൊടുത്തത ന്നെ സ്കൂള് തൊറന്നി ണ്ടായ പിന്നെ ചെലപ്പ ഗ്ലാസ്സും ഉം മദ്രസെ മദ്രസ്
ഉം
അപ്പൊ പിന്നെ ഇതീലെന്നെ ആക്കിയതാ
ആ ക്ലാസ്സ്‌ അറീലല്ലോ എത്രേലാ എ
അല്ല ഇഞ്ഞ് ഒമ്പേക്ക്
ആ ഇത് വരെ എട്ട്ലെനി ഒമ്പ ഒമ്പാ ക്ലാസ്സ്‌ന്ന ക്യാമ്പ്ണ്ടാവല്
ആ ഏഴൊന്നുല്ലേ
എ ഏ എട്ട്ന്ന ണ്ടവല്
ആയിട്ട് ആയി
എട്ട്ന്നാ ഇണ്ടാവ് അയ്സ്കൂളെത്തിട്ട ണ്ടാവ
എൻ സി സി ജെ ആർ സി സ്കൗട്ട് ഇതൊക്കെ ഇണ്ടാവല്ലോ
ഉം അതേമാരി അപ്പ ഓലെ എനിക്ക് ആ പോവാണ്ട്
ഏ അയ് എൻ സി സി പിറ്റെ ക്യാമ്പ് ണ്ടാവൊള്ളൂ എൻ സി സി ല് ല്ലോൽക്കെ ക്യാമ്പ് ഒക്കെ ണ്ടാവൊള്ളൂ ഏ അയ്ശരി
ട്ടിലാ ഒമ്പേലാണെന്നുള്ളത് കൺഫോംട്ടൊ ഒറപ്പി
ആ പിന്നെ ഇബൽക്കാണ് ഏറ്റ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് മറ്റവർക്ക് അത്ര മാർക്ക് ഉണ്ടാവൂല ഈ ജെ ആർ സി ആ ജെ ആർ സി സ്കൗട്ട് ഇതൊക്കെ മാർക്ക് കുറവായിക്കാരോം
ആഹ് ആഹ്
വെൽ ക്ക് മാർക്കെരട്ടിയാണ് ഉണ്ടാവോ അയിന്റെ
ഏ
കൊറച്ച് റിസ്ക്കുള്ള പണിയല്ലേ ഇവലുത് എൻ സി സി അത് വേണ പോയിണ് എന്താ അറിയില്ല ഉം ആതെ അങ്ങനെ എത്ര തോനെ ഒക്കെ മാറിക്കണ്
കഴി
ഓരൊന്നും അങ്ങനാണ്ട് പോവലല്ലോ എടെക്കും
ആ പോയിട്ട് എത്ര ദിവസായിപ്പം
ഇന്ന് പോയതാ പത്ത് ദിവസായ്ല്ലേ
ആ ഇ തൊടങ്ങുന്റെല്ലെ
മയ പെയ്തോടെ
ഇല്ലേ മൂളലൊക്കെ ഉണ്ട്
ആ അ ശ
പിന്ന ഒരെ മാരി മൂടി കെട്ടി കെട്ടിയ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു എവടോ പെയ്ദീനോന്ന്ണ്ട്
ആ ആ അത് ശരിയാ അല്ല ആ മിനിഞ്ഞാന്ന് മിഞ്ഞാന്ന് പോയത് നല്ലൊരു മഴയില്യേനോ
അയ് മിഞ്ഞാന്നല്ല
അയിന്റെ മുന്നേ ആ അയിന്റെ മുന്നേ
അതിന്റെ ശേഷം വല്ലാതങ്ങട് ചൂട് ആയില്ല ആ മഴ എത്തിയ്ന്റെ വി ആക്കണ്ട്
ഉം
ഇപ്പൊ ഈ മാസം കയിണോടു കൂടി ഉം ഇങ്ങളെ അവിടെക്കെ
ഇബടെക്കെ പാട്ടൊക്കെ കേക്ക്ണ്ട് ഇപ്പൊ ഇപ്പൊ പാട്ട് കേക്ക്ണ്ട് വര്ണ്ടോന്ന്ണ്ട്
ആ ഒരു ടീമ് പോയി ഒച്ചക്കണ്ടായിന്
ഏ അത് ശരി പിൻ എന്താ പിന്നെ എന്താണ്
കടന്നിട്ടോ കൊട്ടാ വി ട്ട്ട്ട്
ഏ
കിടന്നിട്ട് ഉറക്കം വ ഞാനെ രാത്രി ഹസ്ബൻഡ്‌ വിളിക്കുംരണ്ടണി മൂന്നണിയൊക്കെ ആവും വെക്കാന്
ഏ അത് ശരി നല്ല ഓർക്കിന്റെ നേരാലേ
ആ നേരത്താ വെക്കാ
ഏ അത് ശരി
അതവിടെ കടക്കെ അടിച്ച് എന്താ ആ റൂമിൽ എത്തിന്ന് ഫ്രഷ് ഒക്കെ ആയി ഫുഡ് ഇണ്ടാക്ക്ണടൈമില് ഇങ്ങട്ട് വിളി ചും രണ്ടര രണ്ട ഒന്നര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടല്ലോ അവിടെ ചിലപ്പോ പത്ത് പയിനൊ പതിനെന്നണി അല്ല പന്ത്രണ്ട ണിയെക്കെ ആാവുമ്പോ കാര്യങ്ങൾ അപ്പൊ മ്മക്ക് ഇവിടെ രണ്ടര ഒരു മണി മൂന്നണി ആ നേരേക്കാരം
ശ
ആ വ്വ പിന്നെ സ്കൂൾ ണ്ടാ യാലും ഇച്ച് പിന്നെ ഓല പറഞ്ഞേച്ചാലു പണിയെക്കെ കഴിഞ്ഞ്ട്ട് കടക്കാം
അല്ല മാഴഉണ്ടോ
ഗൾഫിലോ
ആ
അവിടെ പോയ പ്പം ആ മഴ ഉണ്ടായിന് ഇപ്പൊക്കെ പോയിന്നൊക്കെ പറഞ്ഞു പ്പം ആ തണുപ്പുല്ല ആ ഉടെ മാറി മാറി വരണ കാലാവസ്ഥയാണ് എന്താണ് പണി നാളെ വയേക്കാര നാളെ വയേ പിരുത് തെയിലേക്കാരോ
ഉം
അയിന് ചൊമേക്കെ എന്താ അങ്ങനെ ഇത് മാറി മാറി ആയിപ്പോയി കാലാവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന്ങ്ങ് ഈയിടെയായിട്ട്
ങാ അയ്ശരി
ഉം കൈ തട്ടിവീണയാ
ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തോണ്ട് പോയി
പോയോ
കിറ്റ് പാക്കറ്റ് പോയരുന്നുണ്ട് ആ ഏ പന്ത്രണ്ട് ചേറ് അന്ത് വന്നാണ്ട് പന്ത്രണ്ട്മണിക്കൊന്ന് ആ
ഉം
പന്ത്രണ്ട് മണിക്ക് വന്നോണ്ടിറ് അമ്മച്ചി നാല് മണി ആയിക്കണ്
ഏ വേക്കറി നല്ലോം തിന്നോ
അല്ല ബിസ്ക്കേറ്റ് അത് പിന്നെ പാക്കറ്റ് കണ്ടിട്ട്
ആ അത് ശരി ആ
കണ്ടിട്ടുള്ള ഇതാണേ അത് ഞാനീ ഫാമിലി പാക് ക്ക് വാങ്ങും അയിന് ഓ ഓ ആ ഓരോന്ന് ഓരോ ഓരോ പാക്കറ്റ് ചെറിയ പാക്കറ്റ് എടുത്ത് കൊടുക്കും ഒരീസത്തിന് അങ്ങനെ കൊടുക്കും കൊടു പ്പോള്
ഉം
ഉം പൈസ അയക്കുമ്പോ ഒരുമിച്ച് ഓൽക്കുള്ള സാധനങ്ങളങ്ങനെ വാങ്ങി ങ്ങിയേക്കണാണ് അപ്പൊ ഇപ്പൊ പെരപ്പണിയൊക്കെ കഴിഞ്ഞ് സ്റ്റോറൂമൊക്കെഇങ്ങനടുക്കിപെറുക്കി വരുന്നേള്ളു അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഓര്ക്ക് കയ്യത്തിന് ഓടത്തിണ്ട് ഹ അതാണ് അടു വീടിൽ ത് പോര്
ഏ അത് ഞ്ഞ് പെരുന്നാളൊക്കെ കഴി ച്ച അങ്ങട്ട് പോവോ
ഇല്ല ഇന് അവിടെ ആരുല്ല ഞങ്ങള് പോയി ഞങ്ങളന്നെ ണ്ടാക്കി ഞങ്ങളന്നെ തിന്ന്
ഏ അല്ല അയ്ന് ഓല് വരുമ്പൊ ഓല് രുമ്പോ പോൺ നാ മാരെ ഓല് വരുമ്പൊ വിളിച്ചുലേ
ത്തുമാര് ഓല് പെര്ന്നാൾ കഴിഞ്ഞട്ടല്ലേ വരൊള്ളൂ അവടെ പെര്ന്നാൾ ഒഴി ഇല്ലയ് ചെൽപ്പോ ഈ വിദ്യാന്നേക്കാരോ
ആ ശരി പിന്നെ
ആ അങ്ങനെ അപ്പൊ ഞങ്ങളും പോകും ഒരിസോ രണ്ടിസൊക്കെ നിന്ന് ഇങ്ങട്ട് പോരും
ഏഹ്
അല്ലാതെ വെര്ന്നാള് തലേന്ന് പോവാൻ പറഞ്ഞിട്ട് കാര്യവില്ല അവിടെ ആരൂല്ല ങ്ങളന്നെ ഒള്ളു ആ അ ഒക്കെ പരിപാടിക്ക് ആഹ് അപ്പൊ പിന്നെ അതിലാറീം നല്ലത് അവനാൻ്റെ പെരീൽ ആൾക്കാരുണ്ടായോണ്ട് കൂടല്ലേ അവടറ്റക്ക് പോയിക്കണ്ടല്ലോ
ആഹ്
എന്നെ എരട്ടി പണിയാണ് ഇങ്ങനെ പൂട്ടിട്ടാണ്ട് ചെല്ലുംമ്പോത്തിനന്നെ അത്യാവശ്യം പണിണ്ടാവും അത് തീർത്താണ്ട് വൈ വൈക്കാവുമ്പോത്തിനന്നെ ചടക്കും
ക്കാര്ലേ
ഓല് വരുമ്പൊ പോവുള്ളൂ നാത്തുമാര് വരുമ്പൊ പോവുള്ളൂ അല്ലാതെ ഞാനൊറ്റക്ക് പോവലില്ല തറവാടാണ്
അ ഏ തറവാടാ അയത്ശരി
ആ തറവാടാണ്
അപ്പൊ എളച്ചന് അപ്പഞ്ഞ് എളച്ചന് വേറെ പേരെ എട്ക്കണ്ട് യരൂല്ലേ
എങ്ങനെ
അങ്ങല്ല ഇങ്ങള് വേറെ ഇട്ത്തല്ലേപ്പൊ
അല്ലല്ല ഞങ്ങള് ഇട്ത്തീല്ല
ഏ അയില്ലെന്ന
അയ്ലാണ് അയല് അപ്പൊ ഞങ്ങന്നെ ഉള്ളൂ ഇളച്ചൻ പെണ്ണ് കെട്ടീല്ല
ആഹ അത് ശരി ആഹ്
അഴ്ച പണിസ്ഥലത്താണ് അപ്പോ ഞങ്ങൾ തന്നെയെളു ഇവരെ എങ്ങനെ കല്യാണം കഴിഞ്ഞഞ് ഓലോ ഓല ഓലോ ഭാര്യ കുട്ടികും മക്കൾ എന്ന് പറഞ്ഞ് കൊണ്ട്
ആഹ അത് ശരിയാ
തറവാടാണ് പക്ഷെ ഞങ്ങൾ അതി തെ കൊള്ളു
ഏ അത് ശരി പിന്നെ പത്തഹ
അങ്ങനെയനിങ്ങളുടെ ചായ കുടിയെ കൊ കഴിഞ്ഞോ
ഇല്ലേ എവിടെ മഗ്രതാൻ കൊടുക്കുവോ ഒക്കെ അലേ മൂന്ന് അണി ഇപ്പോൾ ഒരു ടീം കുടിച്ച്പോയി ഇനി മൂന്നാമത്തോന് മൂന്നണി കിട്ടിയ ചായ കിടണം ഓന് ചോറ്ന്നാലും അയിന്റ പുറനോളി ഇപ്പൊ പറയാ ഇനി കളിച്ചാ പോവല്ലേ ഇപ്പ തീന്നാളി ഞാൻനി കുടിച്ചുന്ന് അത് ചായ ഇപ്പരു കൂടികുടി ച്ച്പോയി ഇനിയിപ്പോ മരുവാക്ക്കൊടുക്കണം ഇങ്ങോട്ക്കെർണെങ്കി അപ്പോ ഞാൻ കുടിച്ചു ക കടിനല്ല കടി മാനവില്ല രാത്രി പിന്നെവേല്യ ഗോളൊന്നു ഇല്ലാ തിന്നാന് നി അപ്പോ വൈന്നാരം മരിമ്പ്ന് ആ നല്ലകടി കടി അതെരു തിന്നാല്
ആ ആനേരത്ത് തിന്നാ പിന്നെ രാത്രി നല്ല
ഉം അ ഉച്ചക്ക്ന്നെ രാവിലത്തെകടിയൊക്കെയാ തിന്ന
ഏ അയിന്റെടയിപ്പായേ
ആഹ് ചോറ് ഒന്നുമണ്ടാ
ഞാനും ഉച്ചക്ക് വേറെ രാവിലതെത്തന്നെ എങ്കി അത് തിന്നും ചോറ് ആഹ് ആഹ്